ഹലോ... !
അങ്ങ വന്നിട്ട്.
നല്ലർത്താനം.
സുഖംല്ലേ?
ആഹ.. ! ആഹ് അയ്നെ കുറിച്ച് അയിനെ കുറിച്ച് സംസാരിക്കാം
ബ്രോന്റെ ഒരു കാഴ്ചപ്പാടില് ബ്രോ, ഡ്രഗ്സ്- ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ?
ഓ ഞമ്മൾ അതിന്റെ അടുത്ത് കൂടി പോയിട്ടില്ല. ആഹ് എന്താപ്പൊ അതൊക്കെ അതൊക്കെ ഒരു ആ കൊറച്ച് നേരത്തിനില്ല എന്ത സുഖത്തിന് വേണ്ടി- മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെല്ല, ഫുള്ള് ദുരിതങ്ങള ആക്കരം.
ഇയാണ് ഇപ്പോ നമ്മള് ഇപ്പ ഈ- ഇത്ര നോക്കയാണെങ്കിലും, അല്ലങ്കിൽ ഇപ്പ വാർത്ത എന്തങ്കില- നക്കുകയാണെങ്കിലും, ഹാ ഇപ്പമ്മ ഇസ് വെറതെ- നോക്കുകയാെങ്കിൽ തന്നെ,
ആഹ... !
ഇൻസ്ഗ്രാമിൽ വലിയ, വലിയ അറിയപ്പെട്ട ഇങ്ങനെ ന്യൂസ് അപഡേറ്റ്സ് വരുന്ന- ബലൊക്കെ നോക്ക ഓരതിലൊക്കെ നോക്കണണ്ടെങ്കിലും ഒരു ദിവസം ഒരു രണ്ട് മിനിമം ഒരു, മൂന്നെണ്ണെങ്കിലും ഡ്രഗ്കാരണം, ഡ്രഗ് കാരണമായിട്ട് എന്തെലും. സംഭവിച്ചിട്ടുണ്ടാവ നമ്മളെ ഈ, രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്ത്- രാജ്യത്തിനല്ല നമ്മള ഈ സംസ്ഥാനത്തില്.
നമ്മളെ സംസ്ഥാനത്ത് നമ്മളെ, നമ്മളെ എടുത്തുള്ള സ്ഥലത്ത്-
ഇപ്പ സംസ്ഥാനത്ത് കൊന്നും പോണ്ട, ഞമ്മളെ ന്തൊട്ടടുത്ത്. അന്വേഷിച്ചാൽ മതിയ അപ്പൊ അന്ന് അവിടെ രണ്ടും മൂന്നും നാലും കേസ് റിജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ലഹരിയുടെ-
ആഹ.. !
അങ്ങത്തൊണെ എങ്ങട്ടണ പോ- എങ്ങട്ടാണെ പോക്ക്.
അതപ്പ ഞമ്മക്കറിയാത്തതെ ഈ പിന്നെ ഈ കാലത്ത് കൂടി, കൂടി കൊണ്ടിരിക്കണ്. ഇ അമ്മള് കുറച്ചും കൂടി ഒക്കെ കഴിയുമ്പോഴത്തേന ഒക്കെ ഫുള്ള് സ്ഥലത്താവും ഹാ ഫുള്ള് ലഹരിമക്ക അടിമ- അടിമകള ആക്കാരം.
ഞാനിപ്പോ ഈ രണ്ടു ദിവസം മുന്നേല്ലരുന്നു. ഈ നമ്മള ലഹരി വിരുദ് ദീനം എന്നാണ് രണ്ടു ദിവസം മുന്നേലെ, രണ്ട് നാല് ദിവസം മുന്നേറ്റേ. വന്ന് ഞാന് എൻ്റെ ഒരു ഞാന് ഞാനൊരൂ ക്ലാസ് അറ്റൻഡറ് ചെയ്തിട്ടണ്ടായി, ലഹരി ബോധവൽക്കരണം ക്ലാസ്. ഒരു നാടുത്തെ ഒരു എസ് ഐ ന്നു അതിൽ വന്ന് പറഞ്ഞിരുന്നെ അപ്പൊ ആ എസ് ഐ പറയാണ് ഈ നമ്മളെ നാട്ടില്- ഇപ്പോ ഈ പുതിയ പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിട്ടുണ്ടല്ലോ? ലഹരി ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഇത് അപ്പോ മൂപ്പര് പറയാണ് ഇപ്പോ നമ്മൾ ഇതൊക്കെ തുത്തിയിട്ടുണ്ടുണ്ടെങ്കിലും ഇപ്പോ എത്ര- കൊറേ ഓരോ ദിവസവും ഈ ലഹരി കേസുകൾ വരുന്ന അനു അനുസരി തന്നെ ലഹരി കേസുകൾ പിടിക്കപ്പെടണുണ്ട് ഇപ്പ ഇതൊരു പദ്ധതി കാരണം കൊണ്ടേ. പക്ഷേ മൂപ്പര് പറന്നത് പക്ഷെ മൂപ്പര് പറയുന്നത് എന്താന്നുച്ചാല് നമ്മള് ഈ പിടിക്കണതൊക്കെ ഈ ഒന്നല്ലെങ്കി ഇത് യൂസ് ചെയ്യും അവരെ അല്ലെങ്കില് യൂസ് ചെയ്യുണോർക്ക് എത്തിച്ച് കൊടുക്കുന്ന ഒര് ആള് ഇതിന്റെ ഉറവിടം എവ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് ഇത് വരെ കഴിഞ്ഞിട്ടില്ല. മൂപ്പര് പറയാണ് ഞാനിപ്പ ഇവ്ട്ന്ന് സംസാരിക്കണ ഈ നിമിഷം വരെ ഇന്നെവരെ ഇത് എവ്ട്ന്ന് വര്ന്നുന്ന്
ഇതാ എവ്ട്ന്നാവര്ണേ ആ അതാണ് കിട്ട്ണില്ല ഇപ്പോ അതിനെ പ്രത്യേകിച്ച് പറ പറയുക പറയുകയാണെങ്കില് പ്പോ എന്താ പ്പോ കേരളം ഒട്ടാകെ മറ്റേ രമേശ് ചെന്നിതലേടെ കീഴില് നടക്കണ ഇത്ണ്ടല്ലോ ഒര് പദ്ധതി
തുഫാൻ പദ്ധതി ഉം
ആഹ് ആ പദ്ധതിന്റെ കീഴിലന്നെപ്പ കണ്ടമാനം ആൾക്കാരെ പിടിച്ചക്ക്‌ണ് ബസ്സ്റ്റാൻഡിലും എഹ് അവ്ടെ ഇവ്ടെക്കെ അയാണ്ട് കൊറേ ആൾക്കാരെ പിടിച്ചുക്ക്ണു ‌ എന്തിന് പറയണ് ഇന്റെ തൊട്ടടുത്ത ഒരാളെ പിടി ഏഹ് ‌ കൊറച്ച് വിദേശത്തക്ക് പോയാണ്ട് അവ്ട്ന്ന് എന്താ ലഹരി ഇബടുക്ക് കൊടുന്നതാണ് അയില് ആര്! ! ! ! ! ! ! ! ! ! ഓന്റെ കീഴി ഓന്റെപ്പള്ള ആൾക്കാരാരിക്കും ഓനെ കൊളത്തി കൊടുത്ത്ക്കണ് എന്തങ്ങനെ കാ എന്താ വണ്ടിന്റെ വാഹന മുമ്പിലെ ബോഡിന്റെ ഉള്ളിലൊക്കെ വെച്ചാണ്ടാ കൊണ്ടുന്നേ
എന്ന്ട്ട് ഞാന് മൂപ്പരിങ്ങനെ പറയാണ് എന്ന്ട്ട് മൂപ്പരിങ്ങനെ പറയാണേ മൂപ്പര് ഒരു ആളെ പിടിച്ചുത്രെ ഒരു ഡ്രഗ് എത്തിച്ച് കൊടുത്ത ഒരാൾക്ക് പ്ടിച്ചു പറഞ്ഞു മൂപ്പരോട് ചോദ്യം ചെയ്തപ്പോ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ ഒര് ആപ്പ്ണ്ട്ത്ര ആപ്പോ വെബ്സൈറ്റ് എന്തൊ ഒര് സാനം ഈ ആപ്പില് നമ്മക്ക്ങ്ങനെ ഒര് അനോണിമസ് മെസ്സേജ് വരും അതായത് ആരാണ് എന്താണൊന്നും അറിയാത്ത എവ്ട്ന്നാണെന്നൊന്നും അറിയാത്ത ഒര് മെസ്സേജ് വരും അത് അയില് മെസ്സേജല്ല ഒര് കോള് വരും എന്നിട്ട് ആ കോളിലൂടെ പറയും ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി വരും മൂപ്പര് പറയാണ് ഒര് എന്തൊ ഒര് പാലത്തിന്റെ ട്രെ റെയിൽവേന്റെ മോളിലൊരു പാലംണ്ടത്രേ ആ പാലത്തിന്റെ അവ്ട്ക്ക് നാ ട്രെയിനിന്ന് എറിയും ഇധാരാ എറിന്ന് കൊടുക്ക്ണെ‌ന്ന് ഞമ്മക്ക് അറിയില്ലോ അപ്പ ഈ പ്രതിനെ പ്ടിച്ചിട്ടും കാര്യല്ല ഓൽക്കും ഇത് അറിയ്ണില്ല ഇത് എവ്ട്ന്നാ വര്ന്നെന്ന് അങ്ങനത്തെ ഒരു സന്ദർഭാണ് എന്നിട്ട് മൂപ്പര് പറയാണ് ഇത് എവ്ട്ന്നാ ഓൻക്കും ഇത് അറിയില്ല ഓൻക്ക് ഈ ഒര് മെസ്സേജ് വന്നു ഇട്ട് ഇബലെ പ്ലാനിങ്ങ് എങ്ങനെ പ്ലാനിങ്ങ് എങ്ങനെചോയിച്ചാല് അവിടുന്ന് ഓൻ ഈ സാധനം എറിഞ് കൊടുക്കുമ്പ അപ്പ തന്നെ ഇബലെ ഏജന്റ്മാര് വരും
ആഹ് ആഹ്
എന്നിട്ട് പറഞ്കൊടുക്കുന്നെ തോളത്ത് വന്ന് തട്ടും രണ്ടാള് പടി, അവരെത്തിയിട്ട് ഇതിന്റെ പൈസ കൊടുത്താ മതി, പൈസ കൊടുത്താ മതി പറഞ്ഞിട്ട് അങ്ങനെയാണ്, അപ്പ ഇത് എവിട്ന്നാ വര്ണേന്ന് കൂട്ക്കാൻ കഴിയ്ന്നില്ല എന്നാ ഈ പോലീസുമാര് പറയണത്.
അതന്നെ ഇപ്പ ഇങ്ങത്തോലേ പുട്ച്ചണെങ്കി ഒരേ ഒരു വഴി എന്തായിച്ചാല് ഇപ്പം ഇബലെ കീഴില്ള്ള ആൾക്കാരന്നെ എന്താ ഒ ഓലെയൊക്കെ മൂട്ടി കൊടുക്കണം ഒറ്റി കൊടുത്താലൊള്ളൂ ഇബലെ പുടിച്ചാലൊരു വയി പോലീസുമാര്ക്ക് കിട്ട്വാ അല്ലെങ്കി ഇവല് പിന്നെയും ഇതിന്ന് കയിച്ചിലായിക്കൊണ്ടേരിക്കും പിന്നേം ഇത് ഇങ്ങനെ എ ഏ എന്താ ലഹരി ഇങ്ങനെ കൊടുത്തുകൊണ്ടേരിക്കും സപ്ളൈ ചെയ്തോണ്ടേരിക്കും
ഇതിന്റെ പിന്നാമ്പുറത്ത് ചെന്നിട്ട് ഇതില് ഇവര്ക്ക്‌ എന്താണ് കൂടുതല് ച്ചെയ്യാനും പറ്റില്ല കാരണം ഇതിന്റൊക്കെ പിന്നില്ണ്ടാകും വല്യേ വല്യേ ആൾക്കാരപ്പം നമ്മള് ബി നമ്മളെ നാട്ടില് നന്മ മരംന്നൊക്കെ പറയുലെ അതേമാതിരത്തെ ആൾക്കാരക്കെക്കാര് ഇതിന്റെ പിന്നില് ഇണ്ടാവാ
ഉം ഇത് പിന്നെ ഓല് പേരില് കേസ്ട്ടാ തന്നെ ഓലയില് പെട്ടെന്ന് ഊരി പോരും ചെയ്യും പിന്നെ അയില് ഇണ്ടാവൂല്ല പിന്നെ അതിന്റെ കീഴിൽ ഒരു സംഭവം ഉണ്ടാവൂല്ല അങ്ങനെ നടന്നതേ പിന്നെ ഇപ്പ അറിയില്ല
ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാമത്തെ ബിസിനസ് ആണ് ഡ്രഗ് എന്ന് പറ ഡ്രഗ് ഫസ്റ്റ് മനുഷ്യ കടത്താണ്
ആഹ്
ല്ലാത്ത ര് ഡ്രഗ്സ്സാണ് അപ്പൊ ഈ ഡ്രഗ്സ് ലോകത്ത് എത്ര വിറ്റുപോണ്ട് ന്ന് നമ്മൾ ആലോയിക്കണം ഇപ്പ തന്നെ കാര്യം പറയാ ഞാനിപ്പോ
ആഹ്
ഇപ്പൊ നമ്മളെ അടുത്തുള്ള നമ്മക്ക് അനിയന്മാരും ഇബലൊക്കെ സ്കൂൾ പോകുമ്പണ്ട് അപ്പോ അനിയമാരല്ലെങ്കി അനിയമ്മാര് അമ്മളോട് പറീലാന്ന്ണ്ടെൻങ്കിലും ബാക്കിള്ളോരൊക്കെ അമ്മ ളോട് ങ്ങനെ പറയും സ്കൂൾല് ആ ത് യുസേയ്യ്ണ്ട് ബടെ ത് യൂസയ്യ്ണ്ട് ആ കുട്ടിയാള് അങ്ങനെ കാട്ട്ണ്ട് ഇങ്ങനെ കാട്ട്ണ്ട് ഇപ്പൊ ചെറിയ കുട്ടിയേള് വരെ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ചെറിയ കുട്ട്യാളെന്താ കാട്ടീന്ന് പേപ്പറൊക്കെ വൽച്ചീനു
ആഹ് അങ്ങനൊരു ഇതിപ്പോ ആ ചെറിയ കുട്ടിയ ആ പേപ്പർ വൽച്ച്ണെ ആഹ് ചെറിയ കുട്ടികളെ എടുത്താണ്
ഇപ്പൊ കാലംമാറി ഇപ്പൊ കഞ്ചാവാണ് ആ കുട്ട്യാളട്ത്ത് കിട്ട്ണ്
ആഹ്
ഇപ്പ കുട്ടിയാളെട്ത്ത് കഞ്ചാവ് അല്ലെങ്കില്
കഞ്ചാ ആഹ്
നിലൽത്തി നിന്ന് കിട്ടുന്ന കുറ്റി രീതിക്കെ എടുത്ത് വിളിച്ചു പക്ഷെ ഇന്നൊത്തെ കുട്ടികൾക്ക് ഇവർക്കെന്നെ വിരിക്കാണ്
ആഹ് അപ്പൊ അതന്നെ ഇതിട്ട് കുട്ടികളട് ചോദിച്ചാൽ തന്നെ ബലി ഇതിനെ എതിർത്ത് സംസാരിക്ക നമ്മളോട് അടുക്ക് പിന്നെ ഇത് ഇവിടന്ന് കിട്ടിയ ചോദിച്ചാ പോല് പറന്ന തരൂല അങ്ങനത്തെ കുറെ ഇത് നമ്മള് ഇത് കണ്ടിട്ട് അന്ധമൂട ആ കാരു നമ്മളെ കുട്ടിക്കാലത്ത് നമ്മള് ഫുൾ ക്കളിയിലും കുടിം അങ്ങനൊക്കെയ്ക്കാരം ഇവര് ഇത്ങ്ങനെ ചെറുപ്പത്തിലെന്നെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മക്ക് ൻക്ക് അൽഭുതം തോന്നാ
എവ്ടെണ് നമുക്ക് ഇവലോടുന്ന് കൂടുതൽ കഴിഞ്ഞച്ചാ ഇവലോട് കൂടുതൽ സംസാരിക്കാനും പാടിയാണ് അതാ പ്പൊ എത്രെ വാർത്ത ഒരുസം വര്ന് തല്ലിക്കൊന്നു അവ്ടെ കൊന്നു ഇബടെ കൊന്നു അത് പറഞീന് കൊന്നു അങ്ങനെ നാട്ടീന് കൊ സ്വന്തം അച്ഛനും അമ്മനേും കൊല്ലുന്ന കാലമാണ്
ആഹ് പ്രത്യേകിച്ച് ഈ കൊലകളൊക്കെ ഉണ്ടാവണത് എന്താ ഈ ലെഹരികളിലൂടെയാണ് അപ്പൊ ഈ ലൈബ്രേരി ഉപയോഗിക്കുമ്പോക്കും ന്നും അറീല ഈ ച് ചെറിയ കുട്ടിയാള് വരെ ഈ എന്താ കൊലപാതകങ്ങൾ ചെയ്ത് വീരാണ് ഇപ്പഴത്തെ കാലത്ത്
ഉം. ന്നട്ട് അതേമാരി ഉൾഭാഗങ്ങളിൽല് ഈ വണ്ടിയ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലോ അതൊക്കെ ഫുള്ള് അധികം ഒട്ടുമിക്ക വാഹനാപകടങ്ങളും ലഹരിയിലായിരിക്കും എത്ര പോലീസ് പോലീസുമാരും അല്ലെങ്കിൽ എല്ലാരും പറയേണ്ടത് മദ്യപിച്ചു വാഹനോടിക്കരുത് ഫുള്ള് ബോഡ് അവിടെ ഇടി വെച്ചിട്ടുണ്ടാാവും ഇപ്പൊ നമുക്കറിയാം നമ്മക്ക് ഈ കിട്ടുന്ന സിഗരറ്റിന്റെ അല്ലെങ്കിൽ ഹാൻസോ അങ്ങനെ എന്ത് സാധനാണെലും അതിന്റെയൊക്കെ മുന്നിൽ ഒരു ഫോട്ടോണ്ട് കട്ടോൻസ് കോസോസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മനുഷ്യമാർ അത് മനസ്സിലാക്കണില്ല
മനസ്സിലാക്ക്ണ്ല്ല അപ്പൊ എന്തിന് പറയണ് ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ വിദ്യാലയത്തിലൊക്കെ ചെറിയ കുട്ടികളെ വിദ്യ വിദ്യാലയത്തി അടക്ക് എന്താ ഇത് ഒട്ടിച്ച് വക്കാണ് അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇത് ചെറിയ കുട്ടികള് ഇത് ഇപ്പൊ എ എൽ കെ ജി യു കെ ജി ഒക്കെയ ആണ് ചെറ്യേ വിദ്യാർത്ഥികളാണ് ന്നട്ടോലെ എന്താ വിദ്യാലയത്തിന്റെ മുമ്പിലൊക്കെ തൊട്ടിച്ചേക്കണ എന്തോച്ചാൽ ഇപ്പോ രക്ഷിതാക്കള് ഇത് ഉപയോഗിച്ച് വീട് ബലെ മുമ്പിലിന്നാണ്ട് വലിച്ചണണ്ടാ ബൽക്ക് ഇതാവല്ലേ
അപ്പൊ അങ്ങത്തെരു ചിന്ത പോലും ഇപ്പൊ കൊട്ക്കിണില്ല. ആഹ്
രക്ഷിതാക്കൾക്ക് ഇതിന് പങ്കുണ്ട് കാരണം രക്ഷിതാക്കൾ ഇതൊക്കെ പറ കുട്ട്യേളോട് ചെൽപ്പോ ഇവര് ചൂടാവുണ്ടാവും, പക്ഷെ ഇവര് ഈ കുട്ടികളൊന്നറിയാതെ ഇവല് സിഗരറ്റ് വലിക്കു കുട്ടികൾ സിഗരറ്റ് വലിക്കച്ച്ണ കണ്ടാ തന്നെ ഇവർ സിഗററ്റ് വലിച്ചിട്ട് കുട്ടികളെടെ കാലത്ത് സിഗർറ്റെല്ലാക്കാരം കിട്ടാ. കഞ്ചാവാക്കാരം സിഗർറ്റ് കിട്ട്ണമായിരി കിട്ടാ അപ്പൊ ഓലതുമക്ക് പോവും.
ഓലതുമക്ക്പോവും.
അപ്പൊ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ല, ഈ രക്ഷിതാക്കള് ഇതില് പ്രത്യേക ശ്രദ്ധ വേണം
രക്ഷിതാക്കൾക്കാണ്, ഇ ഇതൊക്കെ ഇപ്പൊര് കുട്ടി ങ്ങനെ നശാവുന്നുണ്ടെങ്കി അയിന് പ്രത്യേകത കാരണക്കാര് രക്ഷിതാക്കളാക്കാരം. എന്തേയ്ച്ചാല് രക്ഷിതാക്കള് ശ്രദ്ധ കമ്മിയോണ്ടെ പിന്നുള്ളൂ ഇവര് ഇങ്ങനെ വരിക, ഇപ്പോ രക്ഷിതാക്കള് എന്താ ഇതില് കൂടുത ഓല അടിമപ്പെട്ട്ട്ട് രക്ഷിതാക്കള് തിന് പിന്തുണച്ച് എന്താ തടഞ്ഞിട്ട്, ഒരു കാര്യം ഉണ്ടാവൂല, അപ്പോലെ അയിമേക്ക് വല്ലാതെ ചേർന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാവും അപ്പൊ എന്ത് പറഞ്ഞാലും ഓല് വിട്ട് പിരിയൂല.
ഹിറ്റ് ടിച്ച ആ മറ്റെ സിനിമയില്ലേ വാഴ അയ്ലാ റഷി അയലാ റഷീ പിതാക്കള് മീറ്റിംഗിന്‌ വന്നപ്പോ പറയുന്നുണ്ടല്ലോ ഇത് ഞങ്ങളെ കുട്ടികളൊന്ന്നും ഇങ്ങനെ ചെയ്യൂല രക്ഷിതാക്കളെ മുമ്പില് ആഹ് രക്ഷിതാക്കളെമുമ്പില് കുട്ടികള് കടക്കാരണ്ട അങ്ങനെയാണ് ആ ഒരു സിനിമയെ നമുക്ക് ആ സിനിമ നമുക്ക് കാണുമ്പോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്.
ക്കെണ ഒര് അനുഭവം വെച്ചാണ്ടാണ് ആ സിനിമ ണ്ടാക്കിയെ.
അതോണ്ടെന്നേ ണ് അത് കൂടുതൽ ഹിറ്റ് അടിക്കിം ചെയ്തത്.
ആഹ് ആഹ് അതാണ്. അപ്പൊ അധികമായിരിക്കാത്ത കൊറേ കാര്യങ്ങൾ നമ്മള് ഇപ്പൊ ഇന്ന് സംസാരിങ്കാണെങ്കിൽ ലഹരിയെ കുറിച്ചിട്ട് കുറേ സംസാരിക്കാനുണ്ടാവും. അങ്ങനേ സംസാരിക്കും
നെഗറ്റീവ് ഞമ്മക്ക് ഇ എല്ലാ കാര്യങ്ങൾക്കും രണ്ടു വശണ്ട് നെഗറ്റീവ് ഇണ്ട്. പോസിറ്റീവ്ണ്ട് ന്നൊക്കെ മ്മള് പറയിം. പക്ഷെ ലഹരിക്കങ്ങനൊരു സംഭവല്ല. ക്ക് നഖത്തില് മാത്രള്ളൂ പക്ഷെ ഇതാണ് ആ ഒരു മനസ്, ഇതാണ് ആ ഒരു മനസ് മിലാക്കണില്ല നമ്മൾ ഇനി വരുന്നരു സമുദായത്തി ഇതാലെങ്കില് ഈ ഒന്നാമത് ന്താന്ന് ചോയിച്ചാല് ഈ
ആഹ് കൊറേച്ചണ്ട് എന്തായാലും ഇപ്പ ഇനി ഇതൊക്കെ നമ്മളെ നാട്ടിൽന്നൊക്കെ തുടച്ചു നീക്കാൻ ബേങ്കിലൊക്കെ ഒരു വകുപ്പും കാര്യങ്ങളൊക്കെ വന്നുക്കുണ്ടെങ്കി ന്നാ പ്പ ഞാആലോചി-
ആഹ്, ആഹ്
അത് അവിടെ ക്യാഷാ ക്യാഷ് കൊണ്ട് അല്ലെങ്കിൽ മറ്റെ സെറ്റിൽമെന്റ് ചെയ്ത്ട്ട്
ആഹ്‌ എന്തായാലും നമുക്ക്
ആയ്ക്കോട്ടെ, ആയ്ക്കോട്ടെ ന്ന് പ്പൊ ഐക്കെ. ത് പറയാണെങ്കി ത് ങ്ങനെ പറഞ്ഞ് പോകും. അക്കോട്ടെ ന്നാ ശരി
ആഹ്